ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
വിശസംന്നുമല്ല ഇങ്ങന ഇപ്പോ കോളേജില് ക്ലാസ് ഒക്കെ കഴിഞ്ഞ്ഇരിക്കുവ അവിടെയോ
എന്താ
ആ പഠിക്കുവാണോ ആ ചായ കുടിച്ചു ഏച്ചി ആഹ് ഞാനിപ്പോ നഴ്സിങ്ങിൻ സെക്കൻഡ് ഇയർ പഠിക്ക
അതെ യോ
ഉം സ്ഥല എവിടാ എവിടാ സ്ഥലം എവിടെയാ പ്ലേസ്
നാട്ടില അവടെ അടുത്ത തന്നെ
എവിടെ
ബി കോഴിക്കോട് ഭാഗത്തൊക്കെ ആയിട്ട് വരും
ഹലോ ആ പിന്നെ എന്നാ സുഖാണോ
അതെ സുഖം
ഹ് ഹ്
എന്താ പരിപാടി
പരിപാടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പ കേറിതാ ക്ലാസ്ക്കെ കഴിഞ്ഞ്ങ്ങനെ ഉം ഞങ്ങൾക്ക് പിന്നിന്ന് എ എക്സാ അടുത്തം മാ- രണ്ടാതി അപ്പൊ ഇന്നൊണ്ട്
അതെയാ
ഉം
സ്റ്റഡി ലീവ് ആയിരിക്കുല്ലേ
ആഹ് ഇന്ന് തൊട്ട് സ്റ്റഡി ലീവാ
ങ്ങക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടാവല്
ഞങ്ങൾക്ക് ങ്ങനെ അനാട്ടമി ഫിസിയോളജി പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ബയോകെമിസ്ട്രി
പ്പ
ക്കാൻ ഭയങ്കര പാടാ പഠിക്കാൻ പാടാണ് പിന്നെ എക്സാം നമ്മള് പഠിച്ചെഴുന്ന പോലല്ല പ്പൊ നോക്കുന്ന പോലെ ഇരിക്കും ഭാഗ്യം ലക്ക് പോലെ കിട്ടും പാസ് ആവുന്നെങ്കി നമ്മളെ ക്ലാസ്സി തന്നെ ഒരുപാ നന്നായിട്ട് പഠിക്കുന്ന പിള്ളോരൊക്കെണ്ട് ഭയങ്കരായിട്ട് പഠിക്കുന്നവരുണ്ട് അവരൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടേ അവർക്ക് പാസ്സാവാൻ പറ്റിട്ടുണ്ടായിരുന്നില്ലേ
അതെയോ അപ്പൊ നല്ല പഠിക്കേണ്ടി വരുലേ കോഴ്സെടുക്കുമ്പോ
അത് ചിലപ്പോ ലക്കിനായിരിക്കും ജയിക്കുന്നെ ഇപ്പൊ ഒന്നും പഠിക്കാണ്ട് പോയി എഴുന്നവര് ചിലപ്പോ ജയിക്കും അങ്ങനെയൊക്കെയാ അതായത് ഈ പേപ്പർ നോക്കാൻ ഒരു പേപ്പറ് നോക്കാനായിട്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റാ അപ്പൊ അവര് വേണം വേണ്ടാ ഇങ്ങനെ നോക്കിട്ട് പോകും
അത്ര പണി ഉണ്ടാവുള്ളൂ നോക്കാനാ
ആഹ് അത്രേ ഉള്ളൂ മൂന്നും നാല് മിനിറ്റ് ഇപ്പൊ ഒരു ഒരു ദിവസം പത്ത് പേപ്പർ നോക്കിയ അവർക്ക് അതിനനുസരിച്ച് കിട്ടും കൂടുതൽ പേപ്പർ നോക്കുമ്പോ അവർ കൂടുതൽ പൈസ കിട്ടും
യൂണിവേർഴ്സിറ്റീന്ന് അപ്പൊ ഒരു ഒരുപാട് പേപ്പർ നോക്കാനേ നോക്കത്തുള്ളൂ അപ്പൊ നമ്മുടെയൊകങ്ങനെ ചുമ്മാ വെറുതെ വിടും ചിലൊർക്ക് മാർക്കിടും ആഹ് ഒരുപാട് പേരുണ്ട്
അതെയാ
കോളേജ്ന്ന് പറയുമ്പത്തേനും നഴ്സിംഗ് ഉണ്ട് ബി എഡ് ഉണ്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു വും
പിന്നെച്ച്ങ്ങ് ഡിഗ്രി കൂടെ തന്നെ കൂടെ ഉള്ളതാണോ
ആഹ് അതെ അതെ ഞാനിപ്പോ ബി എസ് സി യാ പിന്നെ ഇവിടെ എം എസ് സി ഉണ്ട് അങ്ങനെ കൊറെണ്ട് പക്ഷെ കോളേജ് ഭയങ്കര ചെറുതാ ഭയങ്കര ചെറിയ കോളേജാ അതില് തന്നെയാണ് ബോയ്സിൻ്റെ ഹോസ്റ്റലും ഗേൾസിന്റെ ഹോസ്റ്റലും
ബോയിസും ഗേൾസും ഹോസ്റ്റലൊക്കെ ഒക്കെ മിക്സ്ടായിരുന്നോ
ആഹ് ഒരു ഒരുപോലെയാ ഏറ്റവും മുകളിലത്തെ ഫ്ലോറില് ബോയ്സും താഴെ ഗേൾസു അങ്ങനെ
ആഹ് അപ്പൊങ്ങനെ സ്ട്രിറ്റായിട്ട് ഒന്നു ഉണ്ടാവൂലല്ലെ
ന്നെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് നമുക്ക്ങ്ങനെ സംസാരിക്കും സംസാരിക്കാനൊന്നും പറ്റത്തില്ല
അതെയോ
ആഹ്
പിന്നെന്തൊക്കെ പരിപാടിയൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ടാവോ കോളേജ് നി ഇപ്പോ ഒണപരിപാടിയൊക്കെ വരാൻ പോവല്ലേ
ഓ ഭയങ്കര ചെറിയ പരിപാടിയാ അങ്ങനെ വലിയ കോളേജല്ല ഒരു ഒരു കുഞ്ഞഞ് ഗ്രാമത്തിലുള്ളതാ
ആ ആ ആ അപ്പൊ നല്ല സർട്ടിഫിക്കല ഒക്കെ വാല്യൂ ഉള്ള സ
ആഹ സർട്ടിഫിക്കറ്റ് ഒക്കെ വാല്യ ഉള്ളതാണ് പക്ഷെ എങ്ങനെ വലുതായിട്ട് ആർക്കും അറയിത്തില്ല ഈ കോളേജ ജീവന ഉണ്ടെന്നുള്ളത് താമതി കുഞ്ഞുുള്ളേരിയിലായിരിക്കുന്നത് അപ്പൊ ഇവിടെയും കട വലുതായിട്ട് കടകളൊന്നുമല്ല നമുക്ക്ിപ്പോൊറത്ത് തവാനായാലേ
ആ നമുക്ക് സർട്ടിഫിക്കറ്റിനാണല്ല വല്ല വേണ്ടത്
ആ അതെ അതെ
ഹോസ്റ്റലിന്റെ ഹോസ്റ്റല തന്നെ ആയിരിക്കും ഇണ്ട് ഇണ്ടാവാ പുറത്തൊന്നും പോവാാൻ പറ്റില്ല
ഇല്ലല്ല പൊറത്ത് ആഹ് ശ ആഹ ശനിയാഴ്ച പുറത്തു പോവാം അത് ഇവിടെ അടുത്ത സ്ഥലത്തെ പോകൻ പറ്റത്തുള്ളൂ
അതെയ
ഉം
പിന്നെ നാട്ടില വരുമ്പോായിറ്റുള്ളേ പുൊറത്തൊക്കെ പോവന്ന്
ആഹ അതെ നാട്ടിൽ വരുമ്പോഴത്തേനും നമുക്ക് പോവാം
നമ്മുടെ നാട്ടില് ജീവിക്കുമ്പോലെ തന്നെ
അ
അടെ
അല്ല ഇവിടെ ന്ന് വെച്ച കാ നല്ല ഇങ്ങനെ സാമ്പാർന്നൊക്കെ പറയുമ്പോ എന്തേലും ഒരു കഷ ഞാൻ കാണാം പിന്നെ ഫുള്ള് വെള്ളമാണ്
നമ്മള് ഭക്ഷിക്കണ നമ്മള് പൈസ കൊടുത്ത് പഠിക്കുന്നതാണെങ്കിലോ അങ്ങനെ ഒ അവര് നോക്ക സ്ക്കലല്ല
ഇല്ല ഇവിടെ ഇപ്പ കർണ്ണാടകയാ ബാംഗ്ലൂര അല്ലേ ഞാൻ പഠിക്കുന്നേ
അതെയ
ആഹ് അൊ അങ്ങത്തെ ഫുഡൊക്കെ അവ തരത്തുള്ളൂ കേരള ഫുഡ്ന്ന അങ്ങനെ തരല്ല പിന്നെ ഞങ്ങിപ്പപ്പോ ബഹളം വെച്ച് ഇപ്പ ഇവിടെ ഫുൾ മലയാളി സ്റ്റുഡൻറ്സ അപ്പൊ ബംഗാീസ് എ പറയാ രണ്ട മൂന്ന പേര് മാത്രമുള്ളൂ ഫുൾ മലയാളി സബാ
ആ് ആ് ആ നമ്മുടെ നമ്മുടെ നാട്ടിലാണല്ലോ നമ്മുടെ ഫുൊക്കെ നല്ലത് കിട്ട നമ്മ ന നമ്മള ഫൾട്ട് എവിടെ കിട്ടൂലല്ലോ
ഇപ്പൊ ഞങ്ങള്ൾ പറഞ്ഞു പറഞ്ഞ ഇപ്പ ഇവിടെ നമ്മുടെ മറ്റേ ഉ നാടൻ